കേൾക്കാവോ
ആഹ് എനിക്ക് ഇപ്പൊ കേക്കാം
ആഹ് എവിടാ
ഞാൻ ദേ അമ്മയുടെ ആഹ് അമ്മ വീട്ടിൽ വന്നേ ച്ചി
ചായ കുടിച്ചോ ആഹ് ഞായറാഴ്ചയല്ലേ
ഉം ചായ കുട്ച്ചില്ല ചായ കുടിക്കണം
ആഹ്
ചായ കുടിച്ചോ
ചായ കുടിച്ചില്ല ഉച്ചക്കത്തെ താമസിച്ചാ കഴിച്ചത്
ആണോ
പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോ രണ്ട് മണിയായേ ചെറുക്കന് വന്നപ്പോത്തേന്
ഓഹ് അടുത്താണോ പള്ളി
ആഹ് നമ്മടെ തൊട്ടടുത്ത
ആഹ് ആഹ് പിന്നെ വേറെന്താ ഉണ്ട് വിശേഷം ആണല്ലേ ചേച്ചിക്ക് ഇപ്പൊ ജോലി ഉണ്ടോ
ജോലിയില്ല എവിടേലും കേറണം
ആണ് ല്ലേ നോക്കുന്നുണ്ടല്ലേ
നോക്കുന്നുണ്ട് എവിടേലും കേറണം പിള്ളാർക്ക് അവധിയല്ലായിരുന്നോ രണ്ടു മാസം. അഹ് ആഹ് അത് കാരണം എങ്ങും പോകാൻ പറ്റത്തില്ലായിരുന്നേ രണ്ടു പേരില്ലേ ആഹ് ഇനിപ്പം ആഹ് ഒരാള് മൂ നാലിലും ഒരാള് എൽ കെ ജിയിലും
ആണല്ലേ ആഹ് ഓഹ്
ആഹ് അപ്പൊ എനിയിപ്പോ അതാ സ്കൂള് തൊറന്ന കൊണ്ട് എവിടെയേലും
ആഹ് ആഹ് ഇനി ആഹ് ഇനി എവിടേലും കേറണം അല്ലേ
ആഹ് ഇനി എവിടെലും കേറണം
ആഹ് ആഹ് ഇല്ലാ അച്ഛനും അമ്മയും ഒണ്ടായിരുന്നേ
ആഹ് ആഹ്
ആഹ് ആപ്പ് അപ്പൊ അങ്ങനെ പോയതാ എന്നും ഓർക്കും പോണോന്ന് ഇപ്പ ഇപ്പം അങ്ങനെ ഇരുന്നപ്പത്തേക്ക് ആഹ് ഞായറാഴ്ച ഒരു ദിവസേ ഇള്ളൂ അവധി
ആഹ് ആഹ് ആഹ്
അങ്ങനെ പോയതാ
ആഹ്
മഴയൊണ്ടോ അവിടെ
മഴക്കാറ് കേറി നിക്കുന്നു ഏഹ് ചാ ചെറുതായിട്ട് ചാറ്റലൊണ്ട്
ആണല്ലേ ആഹ് ഇവിടെയും പെയ്യുവെന്ന് തോന്നു
ആഹ് പെയ്യൂന്ന് തോന്നു ഇപ്പം ഉം
ഉം അവിടെയൊക്കെ വെള്ളവൊക്കെ കേറുവോ
വെള്ളം നമ്മക്കിവിടെ കേറത്തില്ലാ വഴിയിലൊക്കെ കേറും താഴെ കണ്ടവൊണ്ടെ ഉം നമ്മക്ക്
ആണല്ലേ ആഹ് ആഹ് ആഹ് ആഹ്
നിങ്ങക്ക് അവിടെ വെള്ളവൊക്കെ കേറുന്നാണോ?
ഇല്ല ചേച്ചി നമ്മക്കിവിടെ പൊക്കം പൊക്ക പ്രദേശവാണെ
ആഹ് ആഹ് ആഹ് ആഹ് കേറത്തില്ലാലെ ആഹ് ആഹ്
ആഹ് അപ്പൊ ഈ കഴിഞ്ഞ മാസൊക്കെ ഏഹ് വെള്ളം ഒണ്ടായിരുന്നോ ചേച്ചിക്കൊക്കെ
വെള്ളം ഒണ്ടാ ഞങ്ങൾക്ക് വെള്ളം അങ്ങനെ പറ്റത്തില്ലാ ഞങ്ങക്ക് കൊഴൽക്കെണറൊണ്ടേ
ആണല്ലേ
ആഹ് അപ്പം നമ്മക്ക് ഏഹ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളവൊണ്ട്
അയ്യോ ഞങ്ങക്ക് ശരിക്കും വറ്റിയായിരുന്നു
ആഹ് എല്ലാ കെണറുകളും ഈ വർഷം പറ്റിയായിരുന്നല്ലോ
ആഹ് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടി ഈ പ്രാവശ്യം
ആഹ് എല്ലായിടത്തും ചെയ്തായിരുന്നു ഞങ്ങക്ക് കൊഴപ് കൊഴപ്പയില്ലായിരുന്നല്ലോ ഞങ്ങക്ക് വെള്ളത്തിന് അങ്ങനെ ക്ഷാമ ഒന്നും ഇല്ലാ
ആഹ് കണ്ടപ്രദേശ ആയതുകൊണ്ട് അങ്ങനെ
ആഹ് വെള്ളം ഒണ്ട് പക്ഷെ ഇവിടെ എല്ലാർക്കും പറ്റും എല്ലാരും പിന്നെ പൈസ എടുത്താണ് വെള്ളം അടിക്കുന്നത് നമ്മള് പിന്നെ ആഹ് നമ്മക്ക് പിന്നെ കൊഴപ്പയില്ലാ കൊഴൽകെണറി വെള്ളം ഒണ്ട്
ഉം ഉം ഞങ്ങളു അങ്ങനെ വെള്ളം വാങ്ങിക്കെണ്ട വന്നില്ലാ നമ്മടെ കൊറച്ച് മേളിനാത്ത് ചേട്ടൻ്റെക്കെ വീട്ടിലാണെങ്കിലും അവരുടെ കെണറ്റില് വെള്ളം ഒണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ് അന്നേരം വെള്ളം മേടിക്കണ്ടല്ലേ അന് കോരണ്ടേ?
ആഹ് കോരണം എഹ് കൊണ്ടോരാനൊക്കെ പാടാ. ബുദ്ധിമുട്ടാ ആഹ് അങ്ങനൊരു പ്രശ്നേ ഒള്ളായിര്ന്നു.
ആഹ് ഹാ ഓഹ് അങ്ങനെ വെരുമ്പോ ഭയങ്കര പാടല്ലേ കോരണ്ടേ ഉം വീട്ടി പൈപ്പൊക്കെണ്ടോ മോട്ടറ്
ആഹ് ഉണ്ടു ണ്ട്
ആഹ് ആഹ് ആഹ് അതോണ്ട് പിന്നെ കൊ വെള്ളം ഒള്ളപ്പോ കോരണ്ടല്ലോ
വെള്ള ഒള്ളപ്പോ ഇപ്പോ ക്കോരൻ ഇപ്പം ബുദ്ധിമുട്ടൊന്നുല്ല. ഇപ്പെഷ്ടം പോലെ വെള്ള ആഹ്
ഇനി വൈന്നേരന്നാ ചായക്ക് വല്ല സ്പെഷ് കട്യൊക്കെണ്ടാക്കുന്നുണ്ടോ?
ഓഹ് സ്പെഷ്യലെന്നാ ഒന്നും ഇരിപ്പില്ല ഓഹ് പിന്നെ ഏഹ് ത ഞങ്ങളെല്ലാം താമസിച്ചാ കഴിച്ചത്. പിന്നെ ചക്ക വേവിച്ചായ്ര്ന്നു ഇന്നലെ ചക്ക കിട്ടിയായിര്ന്നു.
ആണോ ആഹ് ഹാ
താ അതിന്നലെ വൈകിട്ട് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നാപ്പത്തേന് കൊണ്ടോന്നാണെ അത് പിന്നെ വൈ ട്ട് ഞാനും അമ്മേം കൂടെ അത് അരിഞ്ഞ് വെച്ചേച്ചും. ആഹ് പിന്നെ ഇന്ന് അതാ ഉണ്ടാക്കിയത് അപ്പൊ ഉച്ചക്ക് ചക്ക യുണ്ടാക്കി. ചക്ക വേവിച്ച് ആഹ് മീൻകറി യുണ്ടായിര്ന്നു.
അതെ ഞങ്ങളും പ്പൊ ചക്ക കൊണ്ടോരാൻ ആണടോ
ഞങ്ങളിപ്പം ചക്ക കൊടുക്കാൻ വന്നതാണേ ആഹ് അനിയത്തി വെറും ച ആഹ് ഞങ്ങളവടെ ചക്കയുണ്ടായിരുന്നു. തീർന്ന് കെട്ടോ ഇഞ്ഞെന്നിട്ടാ ആഹ് അവസാനത്തെ ചക്ക ഇന്നിട്ട്.
ആഹ് എങ്ങും കിട്ടാനില്ലെന്നെ നേരത്തെ പ്പൊ ഞങ്ങക്കും നേരത്തെ പ്ലാവുണ്ടായിരുന്നു രണ്ടെണ്ണം. അപ്പൊ ആ രണ്ടും വീടിന്റെ മണ്ടേലേക്ക് നിക്കുവായിരുന്നു അത് കാരണം ഞങ്ങളത് വെട്ടിക്കളഞ്ഞു.
ആഹ് ഹാ
അത് കൊണ്ട് പിന്നെ അതോട് കൂടെ ഞങ്ങക്ക് ചക്ക ഇങ്ങനെ കിട്ടാനില്ലായിരുന്നു. പിന്നെ എവിടേലും ഇതുപോലെക്കെ പോവുമ്പഴത്തേനും ആണ്
ആണല്ലേ
കിട്ട്ന്നെ ഉം
ഞങ്ങക്ക് പിന്നെ അഹ് ചക്കക്ക് കൊറവൊന്നുല്ല ഇഷ്ടംപോലെ ചക്കയുണ്ടായിര്ന്ന്.
ഉം ഉം ഉം
ആഹ് പിന്നെ ഈ പ്രാവശ്യം ഏംഹ് ഏഹ് ഇടാ ഇച്ചിരി താമസിച്ച് പോയാര്ന്ന്.
ആഹ് ആഹ് ആഹ് ആഹ് വെള്ളം പിടി ഇപ്പഴും ച ക്കയെല്ലാം ഇന്നലെ കൊണ്ടന്ന ചക്ക അതുപോലാണ് വെള്ളം പിടിച്ച ചക്കയാര്ന്ന്.
ആഹ് ഇത്പ്പോ മഴയായിര്ന്നു ഇതിപ്പോ പഴ്ത്ത ചക്കയാര്ന്നു അപ്പം വെള്ളം പിടിച്ച കാരണം ചെറിയൊര്ത്ണ്ടായിര്ന്നു.
ഓഹോ വേറെന്നാ ഉണ്ട്?
വേറെ വിശേഷാന്നുല്ലേച്ചി ഇങ്ങനെ പോവുന്നു.
ആഹ് ആഹ്
ഞാൻ പിന്നെ അന്ന് കൂട്ടുകാരി ങ്ങനെ പർഞ്ഞായിര്ന്ന് ചേച്ചിടെ കാര്യം അങ്ങനെ അപ്പം
ബാ നമ്പറ് അന്നേരം പോയാരുന്നെ ഞാൻ അത് കഴിഞ്ഞ് ഫോണൊക്കെ മാറിയാരുന്നേ
ആഹ്
അത് കാരണം പിന്നെ എന്റെ നമ്പറെല്ലാം പോയാരുന്ന് ആഹ് ഞാൻ അപ്പം അന്നാരം അവളോട് പറഞ്ഞ് എടി നേരത്തെ എന്റെ നമ്പർ ഉണ്ടായിരുന്നു ഇ ഇപ്പം ഇല്ലാന്നൊക്കെ പറഞ്ഞ് അന്നേരം അവളെനിക്ക് നമ്പർ ഇട്ട് തന്ന്
ആണല്ലെ
ഉം
ഇനി നാളെ സ്കൂ
ആഹ് നാളെ ഇനിയിപ്പോ നാളെ തൊട്ട് രാവിലെ സ്കൂള് പോണം രണ്ട് പേരും രണ്ട് സ്കൂളിലാ അപ്പൊ രണ്ട് സമയത്താ പോവുന്നേ ആഹ് സ് കൂൾ വണ്ടിയുണ്ട് സ്കൂൾ വണ്ടിയിലാ പോകുന്നെ
ഉണ്ടല്ലേ ആഹ് ആഹ്
ഒമ്പത് മണിക്ക് ഒരാൾ ഒമ്പതര ക്ക് പോവും ആഹ് അത് കഴിഞ്ഞാ പിന്നെ ഫ്രീയാ അത് കഴിഞ്ഞ പിന്നെ ചുമ്മാ ഇരിപ്പ അതഴിഞ്ഞ അത് കാരണം ആഹ് എവിടെയെല്ലം ജോലിക്ക് നോക്കുന്നുണ്ട് അപ്പൊ ആ സമയ പോയിട്ടേ വൈകുന്നേരം വരുന്ന പോലെ എവിടെലും നോ നോക്കുന്നുണ്ട് കിട്ടുവാണെങ്കി പോണം ആഹ് അവര് വരുന്നല്ലോ ഒലിറ് മണി ക്കാവ്ബളത്തേന് വന്നാ മതി അമ്മയുണ്ടല്ലോ ഇവിടെ ആഹ് അതുകൊണ്ട് പിന്നെ ഏഹ്
കൊഴ
ആഹ് കൊഴപ്പവില്ല
കൊഴപ്പ ഇല്ല അതെ
വര്ന്നുണ്ട് നീ എപ്പഴാ വീട്ടിലേക്ക് വൈകിട്ട് വരുവോ?
ആഹ് യാ ഇന്ന് വൈറ്റത്തേക്കൊള്ളു ഇവിടുന്ന് അമ്മയുടെ അനിയത്തിടെ വീട്ട് വന്ന അത് കഴിയുമ്പം ആഹ് അമ്മയുടെ അനിയ ചേട്ടത്തിടെ മോടെ വീട്ടി വന്ന ഇപ്പൊ വയ്യാതിരിക്കുവായിരുന്നേ ആഹ് ഇവടെ അടുത്തെന്നെ ആയിരുന്നു
ആഹ് അല്ലെങ്കിത്തേ വൈകിട്ടത്തെന്നെ വരത്തൊള്ളൂല്ലേ
ആഹ് ഇന്നിനി ഞായറാഴ്ച ആയതൊണ്ട് ഇനി വൈകിട്ടത്തേക്കെ ഒള്ളു
വണ്ടിയിണ്ടോ?
ആഹ് നമക്ക് വണ്ടിയുണ്ട്
ആഹ് ആഹ് ആഹ്
എന്നും ജോലിക്ക് പോകുന്ന കാരണം എങ്ങും പോക്കില്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പ ഇങ്ങനെ ഇങ്ങനെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോ മാ
ആഹ് അതെ
അല്ലേ പിന്നെ ഞായറാഴ്ച വന്നു കഴിഞ്ഞാ തുണി അലക്കും ഒണ ക്കലും ആഹ് അതെ ഇതാവുമ്പം
ഓഹ് ഞായറാഴ്ച വല്യൊരു പണിയാന്നെ പള്ളിപ്പോക്കൊക്കെ ഉള്ളതൊണ്ടേ രാവിലെ തൊട്ടുള്ള ജോലിയും
അതെന്നെ പള്ളി പോയിട്ട് വരുമ്പോ തന്നെ താമസിക്കും
ആഹ് ഞങ്ങള് പിന്നെ ഒരു മണിക്കൂറേ ഉള്ളു പിന്നെ കൊച്ച് അത് കഴിഞ്ഞ് കൊച്ചിന് സൺഡേ സ്കൂളൊക്കെ ഉണ്ട്. ആ അതെല്ലാം കഴിഞ്ഞ് അവൻ വരുമ്പോ പന്ത്രണ്ടരയാവും.
പന്ത്രണ്ടരയോ?
പിന്നെ ഒമ്പതേ മുക്കാലിന് പോയിട്ട് പത്ത് പത്തര പത്തേ മുക്കാലാവുമ്പോ വരും പിന്നെ അത് കഴിഞ് പന്ത്രണ്ടര ആവുമ്പോ അവനെ കൂട്ടാൻ പോവും.
ആഹ ഞങ്ങള് വീട്ടിൽ വരുമ്പോ തന്നെ പന്ത്രണ്ടരയാവും.
ആഹാ ഹ്
പിന്നെ അത് കഴിഞ്ഞ് ചോറെല്ലാം ഉണ്ട് കഴിഞ് പിന്നെ തുണിയലക്കും വിറക്കും എല്ലാം കഴി പിന്നെ ക്ഷീണ.
ആഹ് അതെ
പിന്നെ എങ്ങും പോവാൻ പറ്റത്തില്ല
ആ അതെ അതെ പിന്നെ എവിടെ ഇച്ചിരി നേരം കിടക്കണം.
ആഹ പിന്നെ ഒരു ഒറ
ഞാനിപ്പഴാ കിടക്കുവായിര്ന്ന് ഇപ്പഴ എഴുന്നേറ്റത്.
ആണോ ആഹ ആഹ ഹാ
പിന്നെ ഈ പിള്ളേരുള്ളതുകൊണ്ട് നമ്മളെ കിടത്തത്തില്ലെന്നേ അതാ ഒരു കുഴപ്പ
ആണല്ലേ ആ ആ ആൺപിള്ളാരാണോ?
അല്ല മൂത്ത ആണും ഇളയത് പെണ്ണും
ആണോ ഓ ഞാൻ കണ്ടിട്ടില്ല അന്ന് എനിക്ക് തോന്നുന്നു കുഞ്ഞായിരുന്നു.
ആ അന്ന് കുഞ്ഞായിരുന്നു അന്ന് ഒരാളേ ഉള്ളായിരുന്നു.
ഉള്ളായിരുന്നു ആഹാ ആ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ജോലി ചെയ് സ്ഥലത്ത് വന്ന്
ആഹ വന്നത് ആ അന്ന് മൂത്ത കൊച്ച ഉള്ളായിരുന്നു അത് കുഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് അവന് അഞ്ചു വയസ്സായപ്പം ഇവള് ഉണ്ടായത്.
ആണല്ലേ ആഹാ
പിന്നെ നമ്മള് കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ.
ഇല്ലായിരുന്നു ഉം ഇനി ഇടയ്ക്ക് അതിലെ വരുമ്പോ കാണാം.
ആ ഇടയ്ക്ക് കൂട്ടുകാരുത്തിടെ വീട്ടിൽ വരുമ്പോഴത്തേനും വാ
ആ് അവിടെ ഇനി വരണം മ് ഇഞ്ഞി അവളും വീട്ടിലോട്ട് പോയത് കാരണം അങ്ങനെ അ ഞങ്ങള് പിന്നെ ഇടയ്ക്കൊക്കെ കാണുവേ.
ആഹ ഹ ഹ
ആഹ് ഇങ്ങനെ കാണും
ആഹ ഹാ
കഴിഞ്ഞ ദിവസം ഒന്ന് കണ്ടായിരുന്നു അവൾ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി വന്നപ്പോത്തേക്ക്
ആ ഹാ ഹാ ആ അങ്ങനെ അവള് കൊറെേ നാള് ഉണ്ടായിരുന്നല്ലോ ഇവിടെ വീട്ടിലേ ആഹ ഹ
ആഹ് അത് കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇതായി വിളിയും പറിച്ചിലൊക്കെ കെറഞ്ഞ് അവള് തെരക്കല്ലേ ഞാനും തെരക്കാ അവളും തെരക്കാ
എനിക്കാ ആഹ ആഹ് നാലമണി ആകാൻ ആയല്ലോ
ആഹ നാല ആഹ് ഇനിപ്പൊ ചായ കുടിച്ച്
ആണല്ലേ
ആഹ ഇനിയിപ്പോ വൈകേരം നല്ലൊരു ജോലി തിരക്കാ സന്ധിക്കത്തെ
ആഹ സന്ധിക്കത്തെ തിരക്കുണ്ടല്ലേ
ഉം സന്ധ്യ ആവുമ്പോഴത്തെേ ഒരു ജോലി തിരക്ക രണ്ടു പേരില്ലേ അവരെ കുളിപ്പിക്കണം അങ്ങനെ സന്ധിക്കാത്ത ഒരു ജോലി തിരക്ക ഇനി ഒരു ആഹ ഏഴുമണി ആകുമ്പോ ഇനി ഫ്രീ ആവും ഏഴ് മണി കഴിയുമ്പഴത്തേനും പിന്നെ പഠിത്തവും
ആഹ് ആഹ്
അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും ആഹ ആഹ ശരി ഓക്കെ എന്തിനാഡാ അതിന്റെ അകത്ത് കേയറുന്ന